ഹലോ
ഹലോ
ആഹ കേക്ക എന്താ സുഖാണ്
ആഹ അസുതല്ലേ കൊഴപ്പൊന്നുമില്ല
ആ പിന്നെ എന്തൊക്ക എന്ത ില്ല ഞാൻ മോള് പറയിട്ടെ
എവിടെ മദ്രാസയക്ക് പോവാന്നക്കണ
ആ ആ് ആ് ഏഴുമണി ആ ഏഴുമണി ഏര ആവുംും പോണെങ്കില്
ആഹ ഇവിടെഏ മണിക്കാണ്
ഓ അപ്പൊ നേരത്തെ പോകേണ്ടി വരുംല്ലേ ഇവിടെ പിന്നെ ഒരാളാ ഇല്ലയ ഉണ്ടാക്കിട്ടില്ല ലൈറ്റ് ആവും ഞാൻ ഏരൊക്കെ ആാവുംണ്ട
ആ
പിന്നെ എന്തൊക്കെയാ
എന്താ സുഖാണ് ഇല്ല ഇന്ന് മഴ പെയ്തിട്ടൊന്നുംല്ല
ഏ രാത്രിയൊക്കെ ഇവിടയൊക്കെ മഴയായിരുന്നു
ആ
പിന്നെ ഇന്ന ഇന്നലെ മഴല്ലായിരുന്നോ ഇന്നലെ രാവിലെ ഉച്ച വരെ മഴ ആായിരുന്നു
ആ അന്നലെ നല്ല മഴയായിരുന്നു ഉച്ചക്കൊക്കെ നല്ല മഴ
ആഹ ആഹ
പിെന്തൊക്കെയ ചായ കടിയൊക്കെ ഉണ്ടായോ ഉണ്ടാക്കിയോ
ഇല്ലല്ല ഉണ്ടാക്കിട്ടില്ല എന്നതൊക്കെ റെഡിിയായോ
ഇല്ല ഞാന ഉണ്ടാക്കിട്ടില്ല
ആഹ ആഹ അതത് പെട്ടത് നേരത്തെ ഇണ്ടാക്കൂല കൊറച്ച് കൈകും
ആഹ ഞാനും എന്തന്നെ
ഉ പിന്നെ എനിക്ക് അതിന്റെ തറവാട്ട് ആ തറവാട്ടെങ്കിലൊക്കെ കഴി ആറ മണി ആകുമ്പോത്തും കിച്ചണില എത്തണം എല്ലാം റെഡിയാക്കി
ഉം ഒറ്റ ഒറ്റക്ക് ആവുമ്പോ അങ്ങനെ തന്നെ നമ്മള് ആരും പേടിക്കാല്ലല്ലോ
ഇല്ല്യ പിന്നെ നമ്മക്കൊരു മടിയേക്കാരട്ടോ നേരത്തൊക്കെ അറങ്ങണങ്കിലും
പിന്നാണ്ട് ഇണ്ടാക്ക ഉം തന്നെ
ച്ച് ലേറ്റായാലും ആരിം പേടിക്കാല്ല്യല്ലോ നമ്മക്കന്നല്ലേ പിന്നെ മക്കളൊക്കെ പോവുമ്പോത്തിന് ഒ മണിയാവും അപ്പോത്തിനൊക്കെ റെഡിയായാ മതിയല്ലോ ചായിം കടി
ഉം
അവിടൊക്കെ സ്കൂൾ മദ്രസക്കെ അടുത്താ
ആ അടുത്തന്നെ സ്കൂൾക്ക് കൊറച്ചൂ പോണം ബസ് വരും ഉം
ആ ആഹ് നേരത്തെ വരുവോ
ഒരു ഒമ്പതേ
ഓ പിന്ന അത്ര നേരത്തെ വാണ്ടാണ് ഫുഡൊക്കെ ഉണ്ടാവൂലേ സ് കൂൾലന്നെ
ആഹ് സ്കൂൾന്നന്നെ ഫുഡൊക്കെ ഇണ്ട്
ആ ഇപ്പ സ്കൂൾലന്നെ പല ഐറ്റം ഫുഡ് ഒക്കെ ഇണ്ടല്ലോ ഓരോ ദിവസം ഓരോന്ന് ആ
ഉം ഇന്ന് സ്‌കൂള് ഇല്ല്യ ലേ
ഇന്നെന്തെ
അല്ല ഇന്ന് ഇല്ലേ പറ്യ
ആ ഇന്ന് ഹാ ഇന്ന് ണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ഒഴിവന്നല്ലേ ര്ന്നു ഇക്ക് മൂന്നാള്ണ്ട്
ഉം
അവിടെ
ഇബടെ നാലാള് ഉം നാല് പെൺകുട്ടികളാ മൂ ത്തോളെ ഇപ്പ ഡിഗ്രി കയ്ഞ്ഞു കല്യാണം കയ്ഞ്ഞു
ഏഹ്
രണ്ടാമത്തോള് അക്കൗണ്ടിങ്ങിന് പഠിക്കാണ് പ്ലസ ടു കയ്ഞ്ഞിട്ട് മൂന്നാമത്തത് ആ ഡിഗ്രിക്ക് പോയിട്ടില്ല മൂന്നാമത്തത് എട്ടാം ക്ലാസ്സിലാ ചെർത് രണ്ടിലാണ്
ആ എനിക്കും മൂന്ന് പൺകുട്ടികളെന്നെ
ആഹ് എത്രയിലാണ്
മൂത്താൾ അഞ്ചിലാണ് പിന്നെ ഒരാള് ഒന്നില് യു കെ ജി ല്
എന്താ ഹസ്ബൻഡീ യ്ണ്
ഹസ്ബൻഡ് ഇവടെല്ല്യ ദുബായ് ലാ
ഉം ഇവിടെ ഓട്ടോറിക്ഷെ പോവ
ആ ആ ഇങ്ങളെവിടെ സ്ഥലം ഏ മലപ്പുറന്നെ
അല്ല പാലക്കാട് ജില്ലെ
ആ ആ പിന്നെ ആ പാലക്കാട് നല്ല കാണാന് രസള്ള സ്ഥലല്ലേ
ഉം
ഉം ഒരു ഇവിട്ക്ക് വന്നണേ എന്താ പറയാ മലമ്പുഴേക്ക് വന്ന്ണ് ഒരു പ്രാവശ്യം
ആ ആ
അവിടെക്കെ നല്ല ഇതൊക്കെ ഇല്ലേ നെല്ലും വയലൊക്കെ ഇപ്പണ്ടോ
ജില്ലേണ് പറഞ്ഞത് വളാഞ്ചേരിയാണ് വളാഞ്ചേരി ഉം
വളാഞ്ചേരിയാ
ഉം
അത് മലപ്പുറല്ലേ
ആ വളാഞ്ചേരി മലപ്പുറാണ് ഞങ്ങൾ നിക്കുന്നത് പാലക്കാട് ജില്ലേണ്
ഓ രണ്ട് അത് ന്ന ഇതാണോ അതിർത്തിയാണോ
ആ അങ്ങനെ പുഴ കഴിഞ്ഞാൽ പുഴ അപ്പൊറം മലപ്പുറം ജില്ലാ പുഴയുടെ
ഏ വളാഞ്ചേരി ഇനിക് അറിയാ അതാ ഞാൻ ചോദിച്ചത് വളാഞ്ചേരി ഏകദേശം ഇവിടുന്ന് കുറച്ച്
ആ
ഞാന് തിരൂർ ആണ് തിരുവയലത്തൂർ അറിയാം
ആ ആ
മം
പിന്നെ
വേറെ എന്തൊക്കെ
പിന്നെന്താ സുഖായിട്ട് പോണ് ഹസ്ബന്റ് നേരത്തെ പോവോ
ആ നാലെ നാലുമണിക്ക് പോവും രാവിലെ
ഉണ്ടാവെര്ക്കും
ആ നേരത്ത് ഹോട്ടലും വടക്കാരൊക്കെ പോണോരുണ്ട് പണിക്ക് പോണോരും മം പിന്നെ നാലുമണിക് തിരിച്ചു വരും ചെയ്യും
ഓ
ഉം
മക്കൾ എണീറ്റില്ലേ
ഏ അപ്പൊ നീച്ചിട്ട് പിന്നിം കടക്കും
ആ ആ ആഹ
പിന്നെ എന്തൊക്കെ
ആ
ഇപ്പൊ രണ്ടീസം ഒഴിവെയ്‌നല്ലോ കുട്ടിയാക്കൊക്കെ എവിടുക്കേലും പോയോ
ഏ
ഒഴിവല്ലായിരുന്നോ രണ്ടീസം
ആ രണ്ടീസം ഒഴിവെയ്‌ന്നു ഞാന്ന് മുഹറം ഒമ്പിനും പത്തിനും പോയി
ആ വീട്ടിക്ക് പോയിട്ടുണ്ടാവുല്ലേ വീട് അടുത്തന്നെ
വീട് പെരിന്തൽമണ്ണ
ആ ആ മലപ്പുറത്തന്നെണ്ണയ്യ് പക്ഷെ ഒരു ഹ്ഹ് അതിർത്തിന്റെ ഇത് ഉള്ളുല്ലേ
ഉം ഉം വീട് മലപ്പുറം ജില്ലയിലന്നെ
ആ ആ ആ വീട് എടുത്തതാ ആഹ ആഹ ഹസ്ബന്റിന്റെ വീടാവും എന്നെ ഇതിന്റെ ഇവിടല്ലേ
ഏഹ്
ഹസ്ബന്റിന്റെ വീട് എന്നെ അതാവുംലെ അവിടെ ആ
പിന്നെ
പിന്നെന്തൊക്കെ
പിന്നെന്താ അങ്ങനെ പോണ് ഉമ്മീം ഇപ്പക്കെ ഇല്ലേ ഭർത്താവിന്റെ ഉമ്മീം ഇപ്പി
അല്ല അവര് തറവാട്ടിങ്ങൾ ആണ്
ആഹ
അച്ഛന്മാർ രണ്ടാളുണ്ട് അച്ചികളുണ്ട്
ഏഹ്
ഉ ഞങ്ങളാണ് മൂത്തത്
ആഹ
ഞങ്ങിപ്പോ ഒന്ന നാലുഞ്ചു മാസായിട്ടുള്ളൂ മാറിട്ടേ
അത് ശരി ആ
പിന്നെ എനിക്ക് എന്റെറെ വീട് കൊറെ ദൂരയൊണ്ട് ഞാൻ അങ്ങനെ പോകറില്ല എപ്പോഴെങ്കിലും അങ്ങനെ വെക്കേഷനിലോ അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും ഒഴിവു കിട്ടുമ്പോഴേ അങ്ങനെ പോകൂ
അ ശരി
പിന്നെ പിന്നെന്തൊക്കെ
പിന്നെന്താ അങ്ങനെ പോവുണ്ട്
ഉം ഇന്നലെ പിന്നെ പോളിയോന്റെ ഡീസ ഇല്ലാഎണീറ്റീനി പിന്നീ അവിടത്തെ തന്നെ പോയി കിടന്നു പെട്ടെന്ന് എണീക്കും ചെയ്യും ചെലപ്പോ വിളിച്ചാ എനിക്കൂല ചിലപ്പോാണെങ്കിലും ആ ടൈം ആകുന്നമുന്നെ വന്നിരിക്കുകയും ചെയ്യും
ആഹ
പിന്നെ ഒന്നുകൂടി മറ്റേ മൂത്തള് നേരത്തെ പോകും അപ്പൊ അവിടെ പോയി ഓള് പോയി കഴിഞ്ഞരെ എണീറ്റവന്ന് പിന്നീ പോയി കിടന്ന് ഇനി വിളിക്കണം
ആഹ
ഇങ്ങളെടൊക്കെ ഇല്ലെന്യൂ ഇന്നലെ പോളിയോന്റെ ആഹ് ആഹ് ഇന്റെ ചെറിയ ആൾക്കുണ്ടെന്യൂ കൊടുക്കാണ്
ചെറിയ ആൾക്കിന്റെ ആറു വയസ്സായിക്കണ അപ്പൊ പിന്നെ കൊടുത്തിട്ടില്ല
ആ ആ് ഇവക് പിന്നെ എന്റെ മോൾക് നാലു വയസ്സ് ആയിട്ടുള്ളു അപ്പൊ
ആ ആ ശരി
ഇനിയിപ്പം ഉണ്ടാവെക്കാരം ഇനീപ്പം നാലു ഇനി ഇപ്പം പ്രാവശ്യം ഉണ്ടാവോ അറിയില്ല ചിലപ്പോ ഉണ്ടാവില്ല ഞാൻ കൊടുക്കാൻ മടിച്ചിന്ന് പിന്നെ ഇങ്ങനെ പറയുമ്പോ പിന്നെ നേരത്തെ പോയാണ് കൊടുക്കു കൊടുക്കണേൽ നമ്മൾ നേരത്തെ കൊടുക്കണം ആ അതെ അതാണ് ആ ഫ്രഷായിട്ട് ആ എട്ട് മണി സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പൊ തന്നെ കൊടുത്ത ഏറ്റവും നല്ലത്
ആ അതെ
പിന്നെ കൊടുക്ക കൊഴപ്പന്നില്ലമ്മ കുടിച്ചത് തന്നെയാണ് അപ്പൊ പിന്നെ നമക്ക് അത്ര ചിലവർ പറയാതെ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയും പെ അതിൽ വിശ്വാസം ഉണ്ടാന്ന പിന്നെ ഞൻ കൊടുക്കും
ഹം പിന്നെ
പിന്നെന്തൊക്കെ
പിന്നെ എന്താെ പോണ്ട ഇനി ഇപ്പോ കുട്ടീനെ മദ്രാസക്ക് എത്രൊക്കാണ് കൂടുക
എങ്ങനെ
മദ്രസ എപ്പളാ കൂടുക ചോദിക്കുക
വിടൽ അല്ലെ കൂടാ പറഞ്ഞ മനസ്സിൽ തുടങ്ങലോ ആ ഏഴര ഏഴരകയ്യും കാരണം ഏ ആ ആറരന്റെ കുട്ടികള് ഓരിക്ക് എട്ട് മണിക്കൂ വിടും ഓര് വിടാനാവകുമ്പോത്തന ഇവരക്ക് സ്റ്റാർട്ട് ചെയ്യളൂ
ഉം
അടുുള്ളത് എണീറ്റോ
ഇല്ല നീച്ചിട്ടില്ല
അതെല്ലാം നിങ്ങെ രണ്ടാമത്തൊ വന്നിട്ട് ആ കൊട്ടങ്ങ ഏത് കോഴ സ്ഥലത്ത്
അക്കൗണ്ടിങ്ങിന്റെ ഏതൊക്കെ ഒന്നും അറിയില്ല ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് പഠിക്കാാന്
ആ ആ അല്ല ഞാനൊക്കെ ഇതേപോലെ അക്കൗണ്ടിങ്ങിനെ കുഴസ് കഴിഞ്ഞു തന്നെയാണ്
ആഹ എല്ലാതും ഉണ്ട് തോന്നു
ആഹ് ഇതൊക്കെ ഇണ്ടാവും ഡാലി ഭീഷട്രി
ആഹ അതൊ കൊണ്ടുവോു എൽ ജി ബി ിയോ അങ്ങനെ ഇതൊെ
ആ ആ അപ്പത്തെ പിന്നെ ഒപ്പത്തെ രോ അതിനനുസരിച്ച് മാറുവല്ലോ ഓരോ സിിലപ്പസും കാര്യങ്ങളും ഞാൻ കേറാ പിന്നെ മാരേജ് കഴിഞ്ഞു പിന്നെ അങ്ങനെ പോയിട്ടില്ല പക്ഷെ ഡിഗ്രി പഠിക്കണേന്റെ ടൽ എടുത്തിരുന്നു പക്ഷെ ഡിഗ്രി എന്റെ മുമ്പേ കഴിഞ്ഞു പിന്നെ അങ്ങനെയി ഞാൻ പോയിട്ടില്ല പിന്ന ഇപ്പോ ഓൺലൈന ആായിട്ട് ചെറുതായിട്ട് വർക്ക് ചെയ്യണ്ട് എന്താ പിന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ ആയിട്ട് എടുക്കണ്ടേ ആ ആ ആ ഏസില ഇതിന്റെ കീഴില് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴില്
ഉം
ഈ ബേസിക് ഒക്കെ അറിയാത്തവർ ഒക്കുള്ളായിട്ടുള്ള
ആഹ ശരി ആഹ
സ്ഥാപനോ അതിന്റെ കീഴില് ഞാന് മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു പഠിച്ചിട്ട് അങ്ങനെ കയറിയതാ നമ്മുക്ക് പിന്നെ ഒന്നും അറിയണ്ട സ്റ്റുഡന്റിനെ എന്തൊക്കെ ഓരോന്ന് തരും പ്പ പേഴ്സണല ആായിട്ട് എടുത്ത കൊടുക്കാ പിന്നെ നമ്മക്ക് കുട്ടികളെ കിട്ടണമെങ്കി നമ്മള് പിന്നെ റിസ്ക് എടുക്ക ഇതാവക്പ പിന്നെ ഒന്നും അറിയണ്ട പിന്നെ എങ്ങനെയണ്ടേ
പി പിന്നന്തൊക്കെ
അ അത്രയര പഠിച്ചു
ഞാൻ ബസ്റ്റ് വരെ പോയിട്ടോളു
ആഹ
ഉം
പിന്നെ വേറെന്തൊക്കെയാ എന്നാല
വേറെന്താ സുഖാണ്
ഉന്നായിക്കോട്ട
ആഹ
അ